ഹലോ കേക്ക്ൺണ്ടോ
ആഹ് കേക്കാൺണ്ട് ഒന്നും കൂടി ഉച്ചത്തില് പറ
ആഹ് ആഹ് ഓക്കെ. ക്ലിയറല്ല ആഹ് ക്ലി ക്ലിയറാണ് ഇപ്പ കേക്ക്ന്ന്ണ്ട് നേര്ത്തെ ഇട്ത്ത ടൈമിലെ ഫോ ഫോണെടുത്ത ടൈമില് കൊറച്ചൊരിതായി പോയി. ഏഹ് ഒന്ന് ലോ ആയിട്ട് ഇല്ല ഇപ്പൊ ഏഹ് വർക്ക് വർക്ക് ചെയ്യാന്ന് വച്ചാല് ഞാന് ആഹ് ഞാനിപ്പ ടീച്ച്റായിട്ട് വർക്കീയ്യ്ണ്ണ്ട് ഓൺലൈൻലായിട്ടെ ഓൺലൈൻ ആയിട്ട് ഒര അക്കാദമിന്റെ കീഴിലായിട്ട് വർക്കെയ്യും വർക്കെയ്യ്ണ്ണ്ട്
ആഹ് അതല്ല ഇങ്ങന ട്യൂഷൻ സെന്ററേള് ഇട്തൊട്ത്തോ ട്യൂഷൻ സെൻന്ററേള്
ആഹ് അതെ
ഏതാണ് ഏത അതിന്റെ പേരെന്താ ഉം
പേ പേരങ്ങനെ പറയാൻ പറ്റൂലല്ലൊ ഞമ്മള് ഇതില് ഒന്നിനെ മെൻഷൻ ചെയ്യാൻ പാട് മെൻഷൻ ചിയ്യാൻ പറ്റൂലന്ന് പറഞ്ഞ് അങ്ങനല്ല ഒര് ഇതിന് അങ്ങനെ പറയര്ത്ത്ന്ന് പറഞ്ഞ്
അതെല്ലെ ആഹ് അല്ല ഇന്റെ മോളു അങ്ങനെ അങ്ങനെ ട്യൂഷൻ ഇട്ത്തൊട് ണ്ട് അതോണ്ട ഇപ്പ ഞാന് ഏത് ഗ്രൂപ്പാന്നാ അതോണ്ട അറിയാൻ വേണ്ടി ചോദിച്ചതാണ്
ആ അവര് എങ്ങനെ ഫീസൊക്കെ അഞ്ഞൂറെന്നെ വര്നെ
എങ്ങനെ
അഞ്ഞൂറ് രൂബെന്നാണൊ ഫീസ് വര്ണെ
അഞ്ഞൂറ് രൂബെന്നല്ല അവര് പറേണൊക്ക നല്ല അത്യാവശ്യം സാലറി ഒക്കണ്ട് പക്ഷെ ഇത് വരെ കിട്ടീട്ടില്ല അവള് ഇതു ഇതുവരെ ഞങ്ങടെ വീടിന്റെ അട്ത്ത്ള്ള കുട്ട്യേക്കൊക്കെ ഇട്ത്തൊട്ക്കും ശെരിക്കും കിട്ടി ഇനി സന്തേശായ്. കിട്ടീട്ടില്ല അവര് മാസം ഈ ഇന്ന് ഒരു മാസം കഴിഞ്ഞാല് പിന്നെ ഞമ്മളെ ക്ലാസ് ഇട്ത്ത് കഴിഞ്ഞാല് പിന്നെ അടുത്ത മാസെ കി അങ്ങനൊക്കെ പറഞ്ഞെപ്പം. പക്ഷെ അങ്ങനെയായിട്ട് എന്താ അറീല്ല. കിട്ടീട്ടില്ല.
ഏ അയ്ശെരി. അങ്ങനൊന്നല്ല. ഇപ്പം ഞാന് ഇടുക്ക്ണേലൊക്കെ കറക്റ്റായിട്ട് നമ്മളെന്നാണോ ക്ലാസ് കഴിയുന്നത്. ഇരുപത്താറ് ക്ലാസ്സാണ് ഒരു മാസം. അയ്ല് ഒരു കുട്ടിക്കാണ് നമ്മൾ അഞ്ഞൂറ് ഉറുപ്യ വാങ്ങ്ണത്. ഒരു കുട്ടിക്ക്. ഏ അപ്പം നമുക്ക് എത്ര കുട് കുട്ടിയോള്ണ്ടോ ക്ലാസില് അയിനനുസച്ച് നമുക്ക് പെയ്മെൻ്റ്ണ്ടാവും അത് നമ്മള്
ആഹ് ഇന്നാ ആഹ് അത് കൊഴ കൊഴപ്പില്ല. അങ്ങനെ പറയാൻ പറ്റൂല്ലന്നുണ്ടെങ്കി അതൊന്നു പറഞ്ഞ് തരോ. ഇന്റെ മോൾക്ക് അയില് ജോയിൻ ചെയ്യാനാ.
ആഹ് ഓക്കെ ഓക്കെ ഞാപറഞ്ഞരണ്ട് പറഞ്ഞരണ്ട് ഉം ഇങ്ങളെ പേഴ്സണലാഡ് . പിന്നെ എന്തൊക്കേണ്. അവിടെ ഫുഡ് ഒക്കെ ആയോ?
ഫുഡ് ആവ്ന്നോള്ളൂ കറി വെച്ചിട്ടില്ല അപ്പഴക്ക് ഞാന് ഒരു തോഷാർണപ്പ തിരുമ്പാൻ പോയി
ആ ശെരി. അടെ മഴ കൊറവ്ണ്ടോ?
മഴ ഇവിടെ ഇതുവരെ ഇണ്ടായീന്നില്ലെ. ഇപ്പ രണ്ടീസായിട്ടൊള്ളു. ഇന്നലിം ഇന്നൊക്കെ ഇന്നാലും തുടർ ച്ചായിറ്റ് പെയ്യ്ണോന്നുല്ല ഒന്നങ്ങട്ട് വെരാ വെ
ആഹ് അയ്ശരി ആഹ് അതെന്നെ അതെന്നെ ആഹ് ഇവിടെ ങ്ങനെ തുടർച്ചയായിട്ട് മയോന്നുല്ല്യാ ന്നാലും പെയ് ഇടെത് നല്ല ഊക്കിൽ പെയ്യ്ണൂണ്ട്
ആഹ് അങ്ങനെ നല്ല കാറ് കയറ്ണണ്ട് പക്ഷെ പെയ്യ്ണില്ല എത്ര കുട്ട്യേളാ കുട്ടിയളൊക്കെ സ് സ്കൂൾക്ക് പോയിട്ട്ണ്ടാവുല്ലേ
ആഹ് അല്ലാരും സ്കൂള് പോയിട്ട്ണ്ട് ഇപ്പ ഞാൻ തന്നെ ഒള്ളു അപ്പൊ ഉച്ചകെത്തെ ഫുഡും പിന്നെ മീൻ കറിംണ്ടാക്കിനി മീൻ പൊര്ച്ചെതും ചോറു ആയി മക്കെള് പോവ്മ്പോഴ്ക്ക്ന്നെ എല്ലാ പണികളും തീർത്ത് അല്ലേപിന്നെ നമ്മള് അവര്പോയാ ഒന്ന് കൊറച്ചേരം ഫോണെടുത്ത് നോക്കും ആ ഇരുത്തം അങ്ങനെ ഇരുന്ന് പോയാല്. ആ തിരുമ്പല് കഴിഞ്ഞു തിരുമ്പല് ഞാൻ വാഷ് മെഷീനില് രാവിലെ തന്നെ ഇടും എന്നിട്ട് ഉണക്കിയാട്ട് ഇപ്പ ഉള്ളില് വെച്ച്ക്കാണേ പൊറത്തിടാൻ വയ്യേ.
ആ അപ്പൊ അപ്പൊ പിന്നെ ആ അപ്പൊ പിന്നെ ക്ലാസ് അപ്പാ രാത്രിയാണോ?
ആഹ് ക്ലാസ് പിന്നെ ഇപ്പേതായാലും ഇണ്ടാവൂലല്ലൊ കാരണം കുട്ടിയള് സ്കൂൾക്ക് പോണ ടൈമല്ലേ ആഹ് അപ്പം ആഹ് വൈന്നേരം ആവുമ്പം തൊടങ്ങും ഞാന്, മൂന്നു മണിക്കൂർ ക്ലാസ്സുണ്ടെനിക്ക് ഞാ ഓരോ ക്ലാസ് വച്ച് ഓരോ മണിക്കൂർ വച്ചിട്ട് അങ്ങനെ എടുക്കണതാ. ഇപ്പ ഞാന് എടു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻപ്പോ ഓരോ ക്ലാസ്സ് അതായത് ഓരോ കുട്ടികൾക്കാ എടുക്കണത് അയ്ന് നമുക്ക് മൂവായിരം റുപ്യാ കിട് ഒരു കുട്ടിക്കാണേലും മൂവായിരം റുപ്യാ കിട്ടും.
ആ ആഹ് ഇത് വരെ ഈ കമ്പനി ചേർന്ന്ട്ടായോ അവൻ അത് നല്ല കുട്ടികളായിട്ട നമ്മ കാശൊക്കെ വാങ്ങണ്ട് ഇവളുക്ക് അങ്ങനെയല്ല. അയ്ന്റെ ഇതൊന്നും കിട്ട്ണ്ല്ല്യ. പിന്നെന്തൊക്കെ
ഒരുപാട് അക്കാദമികള് ഇള്ളതല്ലേ അത്ഞ് ഏതാന്ന്ള്ളത് ഞാന് നോക്കട്ടെ പിന്നെന്താ ഇങ്ങളെന്തേം വർക്ക് ചെയ്യ്ണ്ടോ
ഞാനിതേമാതിരി ക്ലാസ് കുട്ടികൾക്ക് ഇടുത്തോടുക്കെ ചെയ്തിന്നു ഇപ്പോ ഓസ്ട്രേലിയയില് ഞാൻ രണ്ടുമാസം തന്ന്ട്ടാണ്ടായ്ര്ന്നു അങ്ങനെ ഈ ക്കെ അപ്പ അവര്ക്ക് പിന്നെ വെ വെക്കേഷനായപ്പോ അവര് അവരെ ഇമ്മ ടീച്ചറാണ് അവര് ഉമ്മാക്ക് അവിടെ ഓവർ ടൈം ജോലി ചെയ്യുമ്പഴ് മക്കക്ക് അറിയായി ന്റ് ഉമാക്ക് ഒന്നും കൂടികു കൂടുതലായിട്ട് അപ്പ പിന്നെ ഉമ്മഞ് ഇടുത്തൊടുത്തോള പറഞ്ഞിട്ട് പിന്നെ അങ്ങന
ആഹ് അങ്ങനെ നിർത്തില്ലേ ആഹ് അങ്ങനൊക്കെന്നെ നമ്മള് സൗദീല് ദുബായിലൊക്കെള്ള മക്ക നമ്മള് ഇവട്ന്ന് ഇട്ത്ത് കൊടുക്കാറുണ്ട് ഏഹ് അപ്പറഞ്ഞാ ഓലെ ഒഴിവ് സാമില്
വയസനായോര്ത് പേരൻസ് നേരിട്ട്ട്ട് കാശ് തരുമ്പോ അതൊക്കെ നേരെ കിട്ടണുണ്ടോ ഈ
ആഹ് ആ അതെ അതെ അതെ അതെ അതെ അതെ അത് എന്താന്ന് അറി ല്ല പിന്നെന്ത അവിടെ കൃഷികളൊക്കെണ്ടോ എടുത്തൊക്കെ അങ്ങനെ അവിടെ നിങ്ങളെങ്ങനെ പാടത്താണോ അല്ലേ ടൗൺ ഏരിയയിലണോ ങ്ങളെ വീടൊക്കെ
അല്ല ഞങ്ങള് ഒന്ന് ഉള്ള്ക്കായിട്ടാണ് കൃഷി ഇവിടന്നുംല്ല എൻറെ വി ഇതിന്റെമ്മ ഇപ്പൊക്കെ കൃഷിയൊക്കെ ചെയ്യും ഇപ്പൊ നല്ല ആ മുളക് ആ നാടൻമുളക് വയ്തനങ്ങ
ആ അതൊക്കെ നമ്മളെ ആവശ്യത്തിന് കൊർച്ചിച്ചൊക്കെ കിട്ടുവല്ലോ അല്ലെങ്കിൽ ഈ വൈതനങ്ങൊക്കെ ആ പൂള പൂളേന്റൊക്കെ ടൈമ് ആണിപ്പോ
ആഹ് അങ്ങനത്തെ കൃഷിക്ക് പിന്നെ ഇന്റെ വീട് അടുത്തന്നെണ് എന്തുണ്ടായാലും അവ്ടെ പോയി കോണ്ട്ര ഇവിടെ പന്നി ശെല്യാണ് പന്നി നാ പന്നിയേൾ കാരണം ഒന്നും ഉണ്ടാക്കിയണ്ടാവൂല വാഴ എന്ത്ണ്ടാക്കിട്ടെന്ത് വാഴൊക്കെ വെച്ചിട്ട് വാഴ ഒക്കെ നല്ലണ്ടായിരുന്നു വാഴ ചേമ്പൊക്കെ നല്ല ഉണ്ടായിരുന്നു അതൊക്കെ നശിപ്പിച്ചു പന്നിയേള്
ഇവരിപ്പൊ കഴിക്കൂല വെറുതെ നശിപ്പിച്ചിടും കഴിക്കുകയാണെങ്കിൽ പിന്നും കുഴ പ്പല്യ ഓര് കഴിച്ചിടൂല ഒരു വെറുതെ നശി രാത്രിയാണല്ലോ ഇവരെ ഈ ഒരു ഇതൊക്കെ ആ ഒ ഇല്ലേ ഓല് ആട് പശു അങ്ങനത്തെ ഒന്നും താല്പര്യം ഇല്ല പിന്നെ പറഞ്ഞാല് അങ്ങനതോരൊപ്പം നമ്മുക്ക് നമ്മളെ മക്കള ന്നെ നോക്കാൻ ടൈമില്ല പിന്നെ വീട്ട്ത്തെ പണികളും കഴിയുമ്പോ ഒക്കെ ഇൻ്റെ ഇപ്പം ചെറിയ മക്ക മക്കളാണ് വല്ത് മൂന്നാം ക്ലാസ്സിലാണ് ആ അതിന്റെ തായ രണ്ടാം ക്ലാസ്സില് അതിന്റെ തായെ അല്ല മൂന്നാളുണ്ട് ചെറുത് അംഗനവാടിയിലാണ് അതന്നെ ഇപ്രാവശ്യം ആക്കിയതാ അതപ്പൊ ഈ ടൈമിലൊക്കെ ഒരു അല്ലെങ്കിൽ ഓളോണ്ട് പിന്നെ അങ്ങനെ ശല്യന്നുമില്ല അങ്ങനെ ഇ ന്റെ ബയ്ത്താലെ ങ്ങനെ നടക്കുംന്നൊള്ളു
ഉം പിന്നെ ഓവർടൈം ആയിട്ടൊക്കെ ഇപ്പൊ എന്താ ചെയ്യല് ഒഴിവ് സമയങ്ങളിലൊക്കെ
ഓ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ഫിലിംസ് ഒക്കെ കാണും എന്തെങ്കിലൊക്കെ ബുക്കുകളൊക്കെ പിന്നെ പൊതുവേ വായന ആ ടി വി ഷോ എന്ന് പറയുമ്പോ റിയാലിറ്റി ഷോ ആയിട്ടൊന്നും അങ്ങനെ കാണാറില്ല നമ്മളെ ബിഗ് ബോസൊക്കെ ഉള്ള ടൈമിൽ അതൊക്കെ കാണേണ്ടായിനേ ഏഷ്യാനെറ്റില് ആ അങ്ങനത്തൊക്കെ കാണല് പിന്നെ സീരിയല ആഹ് സരിയലിനോട് ഇക്ക് വലിയ താല്പര്യല്ല ബിഗ് ബോസ് പിന്നെ എല്ലാ സീസണും ഇതുവരെള്ളതൊക്കെ കണ്ടേണ് പിന്നെ ഫിലിംസ് കാ ടെലഗ്രാമിൽ നല്ല കോമഡി മൂവീസും അല്ല പണ്ടത്തെ മൂവീസ ഒക്കെ നല്ല രസാണല്ലോ ഇപ്പഴും കാണാന്
ആ ഇന്റെ മോള് കേറുവാ അതിന്റെ ആളാ പഴയ സിനമേൾ ഇര്ന്ന് കാണും
പയേ സിനിമ അത് ആ ഒരു വേറെ പയ രസന്നെ
ഇന്റെക്കെ ചെറുപ്പത്തിലുള്ള ആ ഫിലിമൾ ഇര്ന്ന്ട്ട് ഇന്റെ മോൾ ഇങ്ങനെ കാണും അപ്പ ഇക്കത് കാണുമ്പോ ഞാൻ അന്ന് കുട്ടിയായിരുന്ന സമയത്തൊക്കെ ടി വിയിലന്നൊക്കെ ടി വി നമ്മൾ ഒഴിഞ്ഞിരുന്ന് കാണല്ലോ അന്നങ്ങനെ കാണുമ്പോ നല്ല രസ ഇപ്പഴത്തെ സിനിമയും ആ ടി ഇ ഇല്ല ഈ ഫോണില് കണ്ട അതിന്റെ രസവും ഇല്ല ഇപ്പോഴത്തെ സിനിമകൾക്ക് പഴ സിനിമയുടെ ഒരു ഭംഗി
ഒര്തുല്ല ഭംഗിയില്ല അതെ അതെ അ അതിനിപ്പപ്പോ സിനിമ ആയിട്ടല്ല പാട്ടായാലും അയ്ത്ത പാട്ടായാലും ഒക്ക അങ്ങനന്നെ അന്നത്തെ ഓരോ ആപ്പിനെയും പിന്നെ ഓരോരുത്തരു ഇപ്പൊ മോഹൻലാലായാലും മമ്മൂട്ടിയായാലൊക്കെ ഓരോ ചെയ്തു വെച്ച ഓരോ വേഷങ്ങളൊക്കെ എന്തൊരു ഭംഗിയാ
ആ ജയറാമിന്റെ പഴയ സിനിമ ഞാൻപ്പോഴും സമയ ഞാൻ ഇപ്പൊഴും സംയുക്തവർമ്മയുടെ ഇന്റർവ്യൂ ഇപ്പട്ത്ത് വന്നീനല്ലോ ധന്യ വർമ നടത്ത്ണ അത് ഒരീസൊക്കെ ഒക്കെ
ആ ആഹ് ഇന്റർവ്യൂസൊക്കെ കാണും സംയുക്ത വർമ്മനൊക്കെ ഇത് പറഞ്ഞിക്ക് ഓലക്കാ സീരിയൽസ് സിനിമകളൊക്കെ നല്ല രസേന്യല്ലോ ദിലീപിന്റെ അല്ല ഇബന്റെ കൂടെള്ള ജയറാമിന്റെ
ആഹ് അതൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഞാന് അങ്ങനത്തെ ഇന്റർവ്യൂസ് അതൊക്കെ കാണും
ആ ആഹ് രസാ കാരണം ഓലെ പയേ കാലത്ത് ഓലെ ഓരോ ഇതൊക്കെ ഓല് പറയും പിന്നെ ഇപ്പളും നല്ല രീതിക്ക് പോണതാണ് സംയുക്ത വർമ്മേം
ആഹ് ഇപ്പൊ ഇപ്പഴത്തോരെയ്ള്ള ജാഡൊന്നും പഴെയ ഓരുക്കൊന്നുംല്ല ഏഹ് ഇപ്പ ഇപ്പഴ്ത്തോർക്ക് ഭയങ്കര ജാഡെ
ക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഇതേന്യല്ലോ ഇപ്പത്തെ ഇപ്പൊ ഓലെ സംഘടനേലെന്നെ പലേ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ
ആഹ്
സംഘടനേലെന്നെ പലേ പ്രശ്നങ്ങളൊക്കെ അങ്ങട്ടും ഇങ്ങട്ടൊക്ക ഇണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ടേനി ന്യൂസിലൊക്കെ ഇപ്പൊ
എന്ത് മീന് എന്ത് എന്തൊ കറി വെക്കാൻ മീൻ കിട്ടി എന്ത് മീനാ ഇന്ക്കും അയിലെന്നെ കിട്ടിക്ക്ണ് ചെറിയ അയിലേണ് വെല്പം കുറവാ
ആഹ് ഞാൻ പിന്നെ അത് മീൻ കറി വെച്ചും ചെയ്ത് മൊള് ഇട്ടാണ്ട് ഇവിടെ പിന്നെ വല്ലാതെ തേങ്ങ കറി ഒന്നും വെച്ചിട്ട് കാര്യല്ല ഞാനും മക്കളെല്ലേ ഉള്ളൂ അപ്പൊ ഇനി രാത്രിയേക്ക് പിന്നെ അത് പറ്റൂല ഓല് കൂട്ടൂല രാത്രി തേങ്ങക്കറി കൂട്ടൂല ഏഹ്
ഭർത്താവ് പൊറത്താവുലെ
ആഹ് പൊറത്താണ് പൊറത്താണ് ആള് ഇപ്പൊ ആറ് മാസായി
ഇനി മക്ക വരുമ്പോഴക്ക് വേറെ ഫുഡ് വേണ്ടി വരുല്ലോ അപ്പൊ വേറെ ഫുഡൊക്കെ
ആഹ് ഓല്ക്ക് ഫുഡ് ആയിയിട്ടൊന്നും വേണ്ട ചെലേ ടൈമില് ഈ മഴൊക്കെ പെയ്യുമ്പം ഞാൻ ഇണ്ടാക്കി വെക്കും അല്ലാത്തപ്പൊ പിന്നെ ഓല്ക്ക് ഏഹ് ഏഹ് ചോറൊന്നുംല്ല ആ പരിപാടിന്നെ ഇല്ല ഞങ്ങളൊക്കെ പറയും ഞങ്ങളൊക്കെ ആഹ് ഞങ്ങളൊക്കെ സ്കൂള്ട്ട് വന്നാ ചോറ്ന്നെ തിന്നല് അത്‌ തിന്നാലെ വിശപ്പ് മാറൊ
അതെ ഇപ്പ ഈ മക്കള് ഈ ബേക്കറി അതും ഇതും തിന്നിട്ട് മക്കളും
ഉം അതന്നെ ഇപ്പന്റെ ചെറിയ മോൻ ഇപ്പോ അംഗനവാടി പോയൊരുത്തൊരു നന്നായി വര്ണ്ട് കാരണം അവിടെ ടീച്ചർമാരെ പേടിച്ചിട്ടെങ്കിലും ഓര് തിന്നെ പിന്നെ നല്ല പ്രോട്ടീനും കാൽസ്യക്കൊള്ളെ ആഹ് ആഹ് ഇപ്പിന്നലെ മീറ്റിങ്ങ് ഇണ്ടായപ്പം പറയ്ണ്ട് ടീച്ചർ ഓല് ഇലക്കറികള് കൊടുത്താലൊക്കെ തിന്ന്ണ്ടറിഞ്ഞ് അത് തന്നെ വല്യ കിട്ടലാണ് പിന്നെ ടൈംന് ഉറങ്ങും പിന്നെ എല്ലാ തിങ്കളാഴ്ചയും അവിടെ പാലുണ്ട് മുട്ട ഉണ്ട് അപ്പൊ മുട്ടങ്ങനെ എപ്പം പിഴിങ്ങി കൊടുക്കൂല അല്ലെങ്കി ഒന്നിങ്ങനെ പൊരിച്ച് ച്ചി ഒറ്റക്ക് കൊടുക്കും ചോറ്റിക്ക് കൂട്ടാനാവും ചെയ്യും അപ്പോ ച്ചർ പറയാ ഇലക്കറികളൊക്കെ കൊടുത്താല് ചെലോൽ തിന്നൂല പിന്നെ ഞാൻ സൗന്ദര്യം വെക്കും നല്ല രസണ്ടാവും ഇങ്ങളെ കാണാന് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇ കുത്തിച്ച് തീറ്റിക്കലാനാണ് ബുദ്ധി ഇണ്ടാവുന്നൊക്കെ പറയും കൂട്ടത്തിലറ്ഞ്ഞാ മക്കൾ ഒരാൾ തിന്ന്ണ കാണ് മ്പോ ഇങ്ങനെ തിന്നുവേ
ആഹ് അത് നല്ല രസാവു
ആ ഇവിടെ നമ്മളെ അടെ ആക്കി പോവാ ഓല്ക്ക് വല്യ എളുപ്പാ
ആഹ് അവിടെ അടുത്താണൊ അംഗൻവാടി
ആഹ് അടുത്തന്നെ ഇവടെ അഞ്ച് മിനിറ്റ് ദൂരൊള്ളു
ഏഹ് വീട്ടിലാര ഉമ്മണ്ടോ വേറെ സഹായത്തിന്
ഇല്ലല്ല ഞാനെന്നെ ഒള്ളൂ ഞാൻ ഒറ്റ വീടാണെ
ആഹ ആഹ ആഹ
അപ്പൊ പിന്നെ മക്കള്ക്കൊക്കെ പോയാ പിന്നെ ഞാന് അല്ലെ ഉള്ളൂ ഇനി ഉച്ചേര്ത്തെ ചോറ് പോയാണ്ട് ഞാന് പെട്ടെന്ന് ആക്കി വെക്കലാ പിന്നെ കുട്ട്യേൾ പോയേന്റെശം പിന്നെ ആരും ഇല്ലാത്തപ്പം ഞമക്ക് ആരേം പേടിച്ചാനും ആക്കാനൊന്നുംല്ലല്ലോ അപ്പൊ അവിടെ കുത്തർക്കും പിന്നെ അവ്ടിം പിന്നെ നേരം വെകും. അയ്നാട്ടിം നല്ലത് കുട്ടികള് പത്തണിക്ക് പോണേ
മിഷീൻ അടിക്കെന്തങ്കി ചെയ്യോ ഡ്രെസ്സിന്റെ.
അഏഹ് അങ്ങൻത്തെ അടികളൊന്നും ഇൻക്കില്ലേ. ഞാൻ എന്താ പർയാ ടീച്ചിങ്ങും വർക്ക്. ഞാൻങ്ങനെ സംസാരിക്ക്ണ ഒരാളായോണ്ടന്നെ അങ്ങത്തെ ഫീഡിലേക്കെക്കെഷ് ടം. ടെലികോളറായിട്ട് അഡ്മിഷൻ കൾചറലായിട്ടൊക്ക ഞാൻ വർ ക്കെയ്ത്ണ്. ഇങ്ങനെ ഓരോ കമ്പനിന്റെ കീഴിലൊക്കായിട്ട്.
കണത് എ എ എത്ര ക്ലാസ്സിലുള്ള മക്കക്കാ.
ഞാൻ ഒന്ന് രണ്ടും ഇട്ക്കും. പിന്നെ സി ബി എസ് ഇ ഒന്നും ഞാൻ ട്ക്കേല്ലേ. പിന്നെ ബേസ് ഇട്ത്തൊടുക്കും കുട്ട്യെൾക്ക് മലയാളം ഇംഗ്ലീഷ് അറബി അതൊക്കെ.
ആഹ് ഇൻ്റെ മോള് സി ബി എസ്, സി ബി എസ് ഇ ഇടുത്തൊട്ക്ണ് ണ്ട് ഉം മറ്റതും മദ്രസണ്ടോ മദ്രസ കുട്ട്യേളെ ഇട്ത്തൊട്ക്ക്ണ്ടോ?
ന്നാ അയിക്കോട്ടെടി ഞാൻ വിളിക്ക്യട്ടോ.
ആഹ് ആയിക്കോട്ടോക്കെ.
ആഹ് ശരി.